ഹലോ ഓ കേൾക്കുന്നുണ്ട് എന്താണ് സുഖാണോ
ഓ സുഖണ അവിടെ മക്കളൊക്കെ ഉണ്ടോ
ഓ മക്കള് സ്കൂളിൽ പോയി പോയത ഒന്ന് വന്നിട്ടില്ല ഇപ്പ വരാനായി ഒ ചെറുത്ത് ഒന്നാം ക്ലാസ്സില് വലുതത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോ ഇങ്ങോട്ട് താന ഒ അഞ്ചുമണിയൊക്കെ ആവും ആ രണ്ടട ഇവിടെ പിന്നെ അടുത്ത തന്നെ ഇവിടെ അടുത്ത് നമു ഗവൺമെന്റ് സ്കൂള ഉണ്ട അവിടെയാണ്
ഓന്താ ഫ കഴ
എന്താ ചെയ്യുന്നേ ഓ ഫുഡൊെ കഴിച്ചു കേൾക്കുന്നില്ലേ
ഇ പോയല്ല ഈവനിങ് ആയാലല്
ഇല്ലല്ല മക്കള് ഞാനീ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പൊറത്തുഞ്ഞ് മക്കളൊക്കെ വരാനായില്ലേ ആ ഞാൻ ഓൺലൈനായിട്ട് പിന്ന ട്യൂഷൻ എടുക്കുന്നുല്ലോ ചെറിയ മക്കൾക്ക് ബേസ് ക്ലാസ്സൊക്കെ
ഓ അപ്പോ നല്ല സുഖമാണല്ലോ മക്കൾക്കും പഠിപ്പിചൊടുക്കും
ഓ അതെ അതെ എന്താ നിങ്ങെളെന്താ ചെയ്യുന്നേ
ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ ഈ വർഷം കഴിഞ്ഞിട്ട് ഇഞ് ഇപ്പോഒരു കോഴസിന് പോകണ്ട് ത്രീ മന്തിന്റെ അ കഴഞ്ഞിട്ടിഞ് പീജി ഒക്കെ എടുക്കണം
ഓ എങ്ങനെയ പിന്നെ എങ്ങനെ പോയിരുന്ന സ്വന്തമായിട്ട് ഇങ്ങനെ ഡ്രൈവ്
അല്ലല്ല ഞാൻ ബസ്സിനാണ് അവിടെ ഡ്രൈവ് ചെയ്യാൻ ഞാൻ ഇപ്പോ കോഴിക്കോടാണ് പോണത് അവിടെ ഭയങ്കര തിരക്ക് ഓക്കെല്ലേ ഇപ്പം ബൈക്ക എടുത്ത് പോവാൻ സമമ യ്ക്കൂല
ആ ബ്ലോക്ക് പിന്നെ പിന്നെ ബ്ലോക്കൊക്കെ ആവുമ്പോ നമ്മക്ക് അങ്ങോട്ട് എത്താൻ ടൈം എടുക്കും
ടൈം എടുക്കും ഇതിപ്പോ ഉച്ചന്റെ ശേഷമാണ് ക്ലാസ് അതോണ്ട് പ്പോ ഞാന് നേരത്തെത്തണ്ട് അല്ല രാവിലെയൊക്കെ ആക്കിയാല് ഇനി ൻക്ക് അവിടെ എത്താൻ കഴിയൂല എന്താലും ഇനി ഹോസ്റ്റലെ ങ്ങനാ നോക്കുണ്ട അവിടെ സെറ്റായാൽ ഞാൻ അവിടെ നിക്കും
ആണോ അപ്പൊ പിന്നെ അങ്ങനെ റൂം എടുത്ത് കഴിഞ്ഞഞ് വേറെ എന്ത് കൊടുക്കും
നക്സ്റ്റ് മംന്ത് മുതൽക് ന്റെ കൂടെ ന്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആക്കാ വിജാച്ച് ഇങ്ങനെ പോണു മഴക്കാലൊക്കെ
മഴ ഇപ്പൊ കുറവാണല്ലോ അങ്ങനെ മഴ ഇല്ല പ്പോ പിന്നെ ഇന്നപ്പോ രാവിലെ ഒന്ന് മഴ പെയ്ത് ഞാന് തിരുമ്പിയതൊക്കെ ഒന്ന് പുറത്ക്കിട്ട് ഇട്ടേ അപ്പോ മയെ മയെയ്ത് അപ്പൊ ഞാൻ ഉള്ളുക്കെന്നിട്ട് അപ്പൊ പുറത്ത്ക്കിടാൻ ആവൂല വിചാരിച്ച് ആ ഞാൻ ഇപ്പൊ ആ വന്തേ വൈകുന്നേരാവും വ രാൻ പിന്നെ ആ അതെ അതെ എന്താ പിന്നെ എന്താ അവിടെക്കക്ക് പാടന്താ
ഇവിടെ നല്ല പടവിടെ പിന്നെ എനിക്ക് എന്താ ഒരു സിസ്റ്ററും രണ്ട് ഇപ്പച്ചുമ്മച്ചുപ്പള്ളൂടെ
ആ ശരി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവൂല്ലേ ഇന്ന് എന്താപ്പ ഇന്ന് പോയില്ലേ വർ ത്തിന് പോയില്ലേ
ഇപ്പ പാർട്ടൈമായിട്ട് ബാ ബാക്കിയുള്ള മൂന്നീസം നോക്കണ്ട് ഇതൊക്കെ നാളിനൊരുന്റർവ്യൂക്കൊക്കെ വരാൻ പറഞ്ഞക്കണ് അവിടെ പോയിട്ട് നോക്കണം ജോബ് പഞ്ചേരിയിലെ ഇപ്പ എന്തായാലും പൈസ അത്യാവശ്യം ന്ക് പ്പോ കോഴ്സിനൊടുക്കാനാണെങ്കിൽ ഒരു പൈസല്ല ഇപ്പാന്ന് പറയുന്നത് ഭയങ്കര കൊറച്ചൊക്കെ കൂലിക് കൂലിപ്പണിയക്കൊക്കെ പോയിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കണ ആളാ പക്ഷെ ഓരോട് ഇങ്ങനെ ചോദിക്കണ മോശല്ലേ അതെ ആ ആങ്ങളാരൊന്നൂല്ല ന്ക് ഫുൾ പെൺകുട്ടികള ഇവിടെ
ആ ഹ അത് ശെരി
മ്മ കൊറെേ കഷ്ടപ്പെട്ടാ
ആഹ അതൊന്നും പ്രശ്ന ഇല്ല ഞമ്മക്ക്ന്നെ പറ്റൂല്ലോ എല്ലാത്തിനും
അതെ അതെ അതാണ് ഞാൻ ഇപ്പോഴ ഒന്നും കൂടി ഒന്ന് ആക്റ്റീവ് ആവാൻ തൊട്ത്തിയെ എല്ലാ കാര്യത്തിലും ഇതിന് മുമ്പ് ഞാൻ തീരെ സം സംസാരിക്കേല്ല്യെനു നാലാം ക്ലാസ്സ് പഠിക്കണ ടൈമില് ഇയാളതെങ്ങനെ എത്ര ആൾക്കാരണ്ട് വീട്ടില്
നമ്മളും അതേപോലെന്നെ ബ് പിന്നെ രണ്ട് പെബ് അനിയത്തിയെള ഒരാളിന്റെട്തന്നെണ്ട് ഒരാളിന്റെ അട്ത്ത്ണ്ട് ഓൾവിടെ ഒളെവിടെ വിടെ അടുത്താണ് ഓൾ സ്കൂളെ അപ്പം ഇവിടന്ന് അങ്ങനെ പോവല
ഓ ഓ അപ്പൊ കമ്പനിക്ക് ആളായല്ലോ
ആ അതെ അതെ ഇനി പിന്നെ കുറച്ചീസം കഴിഞ്ഞിട്ട് അങ്ങനെ പോവായിരിക്കും ഇപ്പൊ ഇവിടെന്നാണ് പോണത് ഇവിടെ അട് താഴോണ്ട് ആ അവിടെ അപ്പൊ പിന്നെ മക്കളെ കൂട്ടത്തിലോളു
അതെ ഒരു താത്താന്റെ സ്നേഹം കിട്ടി.
പിനേമ് എന്താ പിന്നെ ഫുഡൊക്കെ കൊണ്ടോവെയ്ണ്ടോ ന്നിട്ട് വർക്കിന് പോകുമ്പോ?
ഇല്ല ഇല്ല്യ നാ ഫുഡ് ഒന്ന് ല്ല്യാ എന്താ ഫുഡ് ഇവട്ന്ന് ഓൾറെഡി ഉച്ചന്റെ ശേഷാണല്ലോ അപ്പൊ കഴിച്ചിട്ടാണ് പോവല്. മ്മെഛെ അയിന്ൊക്കെ നന്നായിട്ട് നോക്കും കാരണം ഫുഡ് കഴിച്ച് ഇ വിടുള്ളൂ അങ്ങനത്തെൊനൊക്കേ നല്ല നോക്കൂട്ടൂ പക്ഷെ ഈ പൈസ് ച്ചാങ്ങനൊന്നും ചോയിക്യാൻ കഴില്ല കാരണം ഭയങ്കര എഫോർട്ട്ട്ത്താണ്.
അപ്പൊഞമ്മക്ക്‌ ആ ഞമ് നമ്മൾ വർകെയ്ത് ഞമ്മൾ അങ്ങോട്ട് നോക്കാ അതെല്ലേ നീ വേണ്ടിയത്. അവര് കൊറേ അമ്മളെ നോക്കിയതല്ലേ ഹാ ആ അതന്നെ അതന്നെ.
നെ പാർട്ട് ടൈം ആയിട്ടൊക്കെ നോക്കാ നോക് ഇങ്ങട്
ആ അതെ പിനേ ഫുഡൊക്കെണ്ടാക്കോ സ്വന്തായിട്ട് ണ്ടാക്കോ?
ഞാനോ? ഫുഡ് ഏ ഇല്ല ഞാനീപ്പ പഠിക്കണേള്ളൂ. ഞാൻ സത്യം പറഞ്ഞ്കഴിഞ്ഞാല് ഇൻക്ക്‌പ്പോ സിസ്റ്റേഴ്സും ഇപ്പോ നാല് നാല് പെൺ ക്കു അഞ്ച് പെൺകു ളാണെ അയില് മൂന്നെണ് പര ഒന്ന് അെല്ല പിന്നെമ്മച്യോം ഓ ഓരൊക്കെ ഉണ്ടായി ഓരന്നെ പണിയെടുക്കും വീ താത്താർന്നെ ഫുള്ളും പണിയെടുക്കും വന്നാൽ പിന്നെ എെ ആവശ്യൊന്നുമല്ല
ആ അതന്നെ ഏ ആ അപ്പൊ പിന്നെ ആരും പെട്ടെന്ന് കല്യാണോന്നും ഉണ്ടാവില്ല ഒക്കെ ഡിഗ്രിയൊക്കേ പഠിച്ച്.
അതെ അതെ ഇവിടെ ചെറിയ സിസ്റ്റർ തീരെ താല്പര്യംഇല്ല മറ്റേ രണ്ട് സിസ്റ്റേഴ്സിിനന് പിന്നെ പെട്ടെന്ന്
ആഹ് അന്നൊക്കെ അങ്ങനെ ആ അന്ന് അന്ന് അങ്ങനെയായിരുന്നു അന്ന് പ്ലസ് ടു ആയാമതി. തിന് പ്ലസ് ടു ആയാ പിന്നെ വെല്ല്യാ യതായി എന്നുള്ള പ്രായ ഏറീന്ന് ള്ള ആ ഒരു ഇതായിരുന്നു.
ചെക്കമ്മാരെ ക്
ആ അതെ ഇപ്പൊ പിന്നെ മക്കളങ്ങനെയൊന്നുല്ല
ഇപ്പോപ്പിനങ്ങനെല്ല ഓൾറെഡി എല്ലാരു എല്ലാരേ കണ്ട് വെക്കും പിന്നെ പിന്നെ അ അത്ര ലേറ്റ് ആയാലുംകൊയപ്പെല്യ. അ അതന്നെ ന്റെ ചെറിയനാത്തൂന് ഇപ്പ അങ്ങനെ ഒരാളെ കണ്ട്വെച്ച് ഓ ള്ത് സെയിമേജാന് എല്ല്സീനൊന്നുംല്ല വീട്ടിലൊക്കെ സമ്മയിച്ച് എല്ലാരും ഓക്കെയാണ്.
അ അതന്നെ നല്ലത് ഞങ്ങളെ അപ്പോൊ ഞങ്ങളൊക്കേ ആ പ്രായത്തിലേന്നു പ്ലസ് ടു ആയി പതിനെട്ട് ആവുന്നേണ്ടാവുള്ളൂ അ പോയിക് നിക്കാ ആായിട്ടും കല്യാണായിട്ടും ഓ ഇന്റെയൊക്കെ പതിനെട്ടാം വയസ്സിൽ കഴിഞ്ഞി ണ്ട് പ്ലസ്ടു പരീ എക്സാം എഴുതി പിന്നെന്തേനു അഹ് മക്കള്ണ്ടാവാൻ കുറച്ച് വൈകി അതോണ്ട് കുർച്ചൊക്കോര് ഫ്രീടൊക്കെ കിട്ടി അഞ്ചുവർഷായേരാണ് മോൻണ്ടായത്. ആഹ് വീട്ടിൽ കൊഴപ്പൊന്നുല്ല സുഖമായിട്ട് പോന്നു പിന്നെ.
ഒന്ന് പഠിക്കാൻ പോയില്ലേ പിന്നെ.
ഇല്ല ഇല്ല പിന്നെ അങ്ങനെ പഠിക്കാനും പോയില്ലാ ഡിഗ്രിക്കൊന്നും പോയില്ല പിന്നെപ്പോ ഇപ്പൊ കൊറച്ചതായിട്ടുള്ളൂ ഞാൻ പറഞ്ഞപോലെ പ്പൊ ഓൺലൈനായി്ട്ട് ക്ലസ് എട്
എ ആ ത്ണ്ടല്ലേ വർക്ക് അയിമേ അയിമേ കൊറച്ചൊക്കെ ലാഭണ്ടാവു ല്ലേ ഫ റ്റ്ക്ക്‌ കിട്യേണ്ടാവു
അത്ഏ കിട്ടൂ നമ്മള ആവശ്യത്തിനൊക്കെ കിട്ടും ആഹ് ല്ലാതെ ഓവറായിട്ടൊന്നുല്ല. മേ ന്നെ അഹ് പിന്നെ പെയിന്റിങ്ങാ അമ്മള് സാധാ കുലിപ്പണിയെന്നെ കൂലി പ്പണിയ ഈ മൂ രാവിലെ പോയി ഇനിപ്പ മൂന്നരക്കാക്കുമ്പോ നിർത്തു
മൂന്നരക്കാണ് ഇയ്യ് അവിടെന്ന് നേരത്തെ ത്തേണ്ടോ വീട്ടിലൊക്കെ
ഇല്ലല്ല കുറച്ച് അങ്ങാടിയിലൊക്കെ ഒന്ന് നിന്നേ അത് കൊറ
ആ ആ അനിയത്തിണ്ടായോണ്ട് യെ- പ്പല്യ കമ്പനിക്ക് ആളായല്ലോ.
ആ അതെ അതെ.
അവിടെ വേറെ അനി ണോ അവിടെ വേറെ അനിയത്തിമാരൊക്കെല്യേ ഒൽത് കല്യാണൊക്കേ കയിഞ്ഞിക്ക്ണോ?
ആഹ് ഒരാളത് പറഞ്ഞ വച്ചിട്ടുണ്ട്. ഒരാളത് കഴിഞ്ഞിട്ടുണ്ട്.
കഴഞ്ഞണല്ലേ ഇതൊക്കെ എന്നാ സിസ്റ്റേഴ്സൊക്കെ വന്ന അടിപൊളി ആക്കും അല്ലേ.
ഓലക്ക അടിപൊളെ ഒരേ വൈബിള് ഞാനിപ്പോ എത്ര പ്രായ ആയാലും ഞാനും ഓലതില് അങ്ങോട്ട് നിന്ന്ടുക്കും.
ഇവിടെ അതേപോലെന്ന പിന്നെ ഞാൻ പറഞ്ഞ പോലെ അഞ്ച് പെൺകുട്ടികളായണ്ട് ഓരും ഉമ്മരു ഉമ്മ ഒക്കെ ഒരു കമ്പനിയാ നല്ലതാണ് അങ്ങളൊക്കെ
പേടിക്കല്ലോ ഞമ്മക്ക്ന്നെ ഒരേ പോലെ ഒരേ ആ അതന്നെ. എവിടെന്നട്ട ഉമ്മയൊക്കെ എവിടെ?
ഇമ്മ
ആഹ്
ഇമ്മച്ചി നിസ്കരിക്കാണ് തോന്നുന്നുണ്ട്. അവിടെ ഉണ്ടാവും അല്ലെങ്കി ഫോൺമലേക്ക ആരോ ഇമ്മച്ചിക്ക് വേറെ ആർക്കൊ പക്ഷമ്മച്ചി ഒക്കെ കൈഞ്ഞ ഉള്ളി കേറല മൂന്ന് മണിയാവും. ട്ടൊ ഓരിക്ക് പറയ വൃത്തിന്റെ ഒരു വൊസ്വാസണ്. എന്റെും നന്നാക്കിയിട്ട് ഇനിപ്പോ എത്ര നന്നാക്കിയാലും ഒക്കെ കഴിഞ്ഞിട്ടേ കേറുള്ളൂ ഉള്ള്ക്ക്. അങ്ങനത്തെ ഇത്ണ്ടാവല്ലോ പിന്നെ ചെടികളോടും എല്ലോം കഴഞ്ഞിട്ടെ കെ റുള്ളു ഇപ്പ പിന്നെ ആരും വീട്ടില്ല എല്ലാരും കെ അപ്പൊ പിന്നെ ഇന്നിപ്പോ സുഖാ എല്ലാം പണിയക്കെ ക ഉള്ള്ക്കെറ അങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഓരൊക്കെ വന്നാലാണ്
ആഹ് അതന്നെ വീടിപ്പന്നെ വൃത്തിയാക്കിയാ പിന്നെ അതേ പോ നിന്നോള്ളല്ല മക്കളൊന്നുംല്ലാത്തോണ്ട് ചെറിയ മക്കളൊന്ന ഇല്ലാ
പറഞ്ഞാ മനസ്സിലാവലല്ലോ ചെറിയട്ടികളല്ലേ.
ആഹ് വലിയവരാകുമ്പോ പിന്നെ നമ്മള് എടുക്കുന്ന സാധനം അതേ സ്ഥലത്ത്
മക്കളൊക്കെ പറഞ്ഞട്ട് നമ്മളെല്ലാരും ഉള്ളിലങ്ങനെ സംസാരിച്ചിരിക്കും. ഇോട്ട് ഓരോരുത്തോട്ട രങ്ങ നി
ആ അതെ അതെ പിന്നെ നാളെ ക്ലാസ് ഉണ്ടായിരിക്കുംല്ലേ.
നാളല്ല മറ്റന്നാള് നാളെ ഞാൻ പറയലേ ഒരു ഇന്റർവ്യൂ ഉണ്ട്ന്ന് അവിടെ പോണം.
ആ ആ ആഹ് എന്ത് എവിടെയാണ്?
കിട്ടിയാ രക്ഷപ്പെട്ട് ഫീസ് അമ്മക്കന്ന അടുക്കെനി.
ശരി കിട്ടട്ടെ.
കിട്ടട്ടെ പിന്നെ എമ്മച്ചിനൊക്കെ നോക്കണം ഓരും കുറെ കഷ്ടപ്പെട്ടതാ.
ആ അതെ അതൊക്കെന്നെ ഇണ്ടാവുള്ളൂ. നമ്മള ഇതുവരെ ഓല് നോ നോക്കില്ലേ ഇനി നമ്മളങ്ങോട്ട് നോക്ക.
അതെന്നെ അത്രേ ഉള്ളൂ. നിങ്ങളുടെ പ ഇപ്പ ഒക്കെ എന്താ ജോലി?
ഇന്റെപ്പപ്പോ നാടൻ പണിന്നെ അങ്ങനെ റബറൊക്കെ വെട്ട അങ്ങനെ ക്കെ പിന്നെ ആപ്പൊ കുറച്ചൊക്കെ പ്രായൊക്കെ ആയിട്ടുണ്ട്. പിന്നെ
അല്ല റബ്ബറൊക്കെ നല്ലൊരു കാര്യാണ് നല്ല ബി
ആ അത ഞങ്ങ ആ എന്റെ വീട് അങ്ങനെ ഒരു മലപ്രദേശത്താ. അപ്പൊ അവിടെ ആദ്യൊക്കെ ബറങ്ങി മാവൊക്കെന് ഇപ്പ അവിടെ റബ്ബറൊക്കെ ആക്കിയന അപ്പം റബ്ബർ പണിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു.
ഓഹ് അതൊക്കെ പോയിണ്ടാവും ല്ലെ ഇപ്പൊ അതൊക്കെ മിസ് ചെയുണ്ടാവു ല്ലേ.
ഓഹ് പിന്നെ ഞങ്ങളൊക്കെ പെരുന്നാളൊക്കെ ആകുമ്പോ അങ്ങനെ പോയിട്ട് അണ്ടിയൊക്കെ പറിച്ച് പൊറുക്കി അത് വിറ്റിട്ടൊക്കെ ഞങ്ങൾ ഡ്രസ് സൊക്കെ വാങ്ങലണ്ടായിന് ആഹ് ഇന്റെ മ്മ ഞ ന്റെ ആഹ് ന്റെ മ്മി ഞാനും അങ്ങോട്ട് പോയിട്ടേ ഏഹ് നല്ല ആടായിരിക്കുന്നു ട്ട് അയ്ന്റെ ഉള്ളൂലൂടെ ക്കെ കേറി പോയി പറച്ച് കൊറേ ബുദ്ധിമുട്ടാവും ഇപ്പൊ ആഹ് ഇപ്പൊ ആഹ് പ്പ ഇപ്പ അടൊക്കെ നല്ല വൃത്തിയായി റബ്ബറൊക്കെ കുഴിച്ചിട്ട് റബ്ബർ വൽ വൽതായി വെട്ട
പിന്ന ഞങ്ങളും പോയോണ്ടിട്ട ഇപ്പച്ചിന്റെ കൂടെ ക്കെ മല കൊ ക്കെ എന്തെലും പണിയൊക്കെ ഉണ്ടല് ഇങ്ങനെ പണിയൊക്കെ നല്ലോ തോട്ക്കും ഇപ്പച്ചി ഞങ്ങളെ ന്നെ വിക്കൽ ഇപ്പ ഞങ്ങള ഉണ്ടായോണ്ട്
ആഹ് ആഹ് ഹെൽപ്പറോന്നും ഹെൽപ്പർ ഒന്നും വേണ്ടല്ലോ ല്ലേ നിങ്ങളൊക്കെ അത്യാശ് അത്യാവശ്യത്തിന് ആയോണ്ട്
ആഹ് അതന്നെ നമ്മള ന്നെ പറ എന്താ എന്തേലൊക്കെ ആവശ്യം ഉണ്ടലോ മാങ്ങ പറ ആയാലും റബ്ബർ പോറകാനായാലും എല്ലത്തിനും ഞങ്ങൾ ന്നെ പോവൽ
അവിടെ ഇണ്ടോ റബ്ബർ ണ്ടോ അവിടെ ആ ഭാഗത്ത്
കൊറച്ച് പറഞ്ഞാല് അമ്മക്ക് കൊർച്ച് തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അയ്ലൊക്കെ ഇങ്ങനെ
ഓഹ് അത് ശരി
അപ്പൊ അഞ്ച് മക്കളും കെട്ടിച്ച് വിടാൻ കഴിയണം എന്തേലൊക്കെ ഒരു മാ അത് കൊണ്ടാണല്ലോ ഇന്റെ ഉപ്പാക്ക് ഒന്നും കയി അയിനൊന്നിനും പ്രദേശങ്ങളില് ആഹ് അതന്നെ പക്ഷെ പണ്ട് ഇതിങ്ങനെ ഇത്രയൊന്നും അല്ലേയ്നി നല് നല്ലോം ഇണ്ടായിനി
റോഡൊക്കെ ഇണ്ടാ അവിടെ റോഡ് റോഡൊക്കെ ഇല്ലേ മുന്നിലൂടെ?
റോഡ് ഇണ്ട് ചെറുതായിട്ടുണ്ട് ഒരു മണ്ണ് റോഡ് അത്ര ഇങ്ങട്ട് വെല്യ ഇതായില്ലേലും
ശരിയായില്ലേക്കുലെ ഥാറൊന്നും ഇട്ട്
അയിന് നമ്മക്ക് ഫ്രണ്ടില്ള്ള കൊറച്ച് കൊറവാ എന്താ കല്ലറും മുട്ടിയൊക്കെ ഞാൻ ബൈക്കുമ്മലാ പോവല് എടക്കൊക്ക് ഇവിടെറ്റം കൊറച്ചറ്റം പക്ഷെ അതെന്താ അതുകൊണ്ട് നടക്കാനെന്നെ
ഒന്നൂടെ നന്നാ നന്നാവാനുണ്ട്ല്ലേ?
കൊറെ നന്നാവാന്ണ്ട്
വെള്ളോ വെള്ളൊക്കെ ഉണ്ടോ?
വെള്ളം ഇപ്പൊ പൈപ്പ് വെള്ളം ഇണ്ട് പണ്ടൊന്നുല്ലേന് ട്ടോ ഇനിപ് ഇപ്പൊ കെണറൊക്കെ കുത്തിയാലും നമ്മളത് ആ പാഠം ഞമ്മളങ്ങാടീലാ ഈ മലപ്രദേശങ്ങളിലോട്ട് വരാൻ ഭയങ്കര ടഫായിരിക്കും
വെള്ളൊന്നും കെ മുറ്റത്തില്ല കെണറില്ല?
ഇപ്പൊ കൊയപ്പല്ലാട്ടോ ഇപ്പൊ ഏഹ് കെണറല്ല പൈപ്പ് വെള്ളം ഉണ്ടാവൂലേ?
വെള്ളം വെരുന്നത് ല്ലേ പൈപ്പ് വെള്ളം ആഹ് ആഹ് ആ വെള്ളം ഇങ്ങട്ട് കുടിക്ക് ടിക്കാനൊക്കെ പറ്റുവോ?
ആഹ് നമ്മക്ക് പണ്ട് ഒരു എഫേട്ടേന് കുടിക്കാൻ വെല്ല്യതില്ലേനു ബുദ്ധിമുട്ടേനു പക്ഷെ ഇപ്പ ശീലായിട്ടോ
ആണോ ആഹ് ഒരു വേറെ വേറൊരു ചൊയ ഇണ്ട് ഒരുത് ടേസ്റ്റ് ഇണ്ടാവൂല്ലേ ആ വെള്ളത്തിന് അതൊക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് അത് കൊഴപ്പ ആ ഞങ്ങൾക്ക് ഇപ്പൊ വെള്ളമൊക്കെയിണ്ട് പിന്നെ കെണറും ഇതൊക്കെ ഉണ്ടാതൊ കുഴപ്പൊന്നും വല്യ കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ് നല്ല പോലെ പോട്ടെന്നാ എന്നാ ശരിട്ടോ ആ